ഓ അസ്‌ലാമലയ് ക്കു കേക്ണില്ലേ നല്ല വർത്തനം എന്താ അവിടെത്തെ വർത്താനോ
എന്തവടിം സുഖം നല്ല മഴയാണ്
ആഹ് നല്ല മയാ ശേ അയിന്റെ ടീകൂടെ വെയിലു അറക്കണില്ലേ
ആഹ് അയ്ന്റെറെ ടീകൂടെ ഇടക്കൊ ഒന്നഞ്ചിൻ റ്റ് വെയിലറച്ചും അതേ പോലെ മയക്കാറും മൂടി അതുപോലെ തന്നെ മൈ നല്ല ചൂട മയന്റെ അടി കൂടെ വരുന്നുണ്ട്
കൂടെ വെയിലും നല്ല ചൂടുള്ള വെയിലും പറി ക്ഷെ ഒപ്പം നിക്കണം തിരുമ്പിട്ടിക്കണങ്കി ഒപ്പ നിക്കണം എന്നാ ഉണങ്ങി കിട്ടും പിന്റെ കട്ടില്ലാത്തൊക്കെ പ്പണങ്ങി കിട്ടീ അറ്യേ
ഏഹ് ഒണങ്ങിയോ
ഒപ്പം നിന്നപ്പോ കട്ടില്ലാത്തൊക്കെ മെഷീനിലിട്ട്കാണ്ട് ഒൺക്യാണ്ടേ
ആഹ് ആഹ് അയ്ന് ഒന്ന് പുറത്കിടും അതേമാതിരിന്നെ എടുക്കും മാണം അതാണല്ലോ കേതിയെടെ
ആകെ പത്തിന്റെ വെയില് കിട്ടിയത് ക്ഷെ അതൊക്കെ ന്നാലും കട്ടില്ലാത്തഷാള് അങ്ങൻത്തെക്ക ഒൺങ്ങികി ട്ടി അറ്യെ തുണികള് വേഗം ഒണങ്ങു
ഉം ഒന്ന് മിഷ് ശീല്ലിട്ട് ഉണക്കികാണ്ടാവുമ്പോ വേഗാവേ ആഹ് ഏഹ് നല്ല ഉപകാരാണ് ഞാൻ പറയാ ഈ മഴൊക്കാവുമ്പോ ഉണങ്ങിയട് കിട്ടുമ്പോ അതന്നെ വല്ല്യോരു ആശ്വാസാണ് കാരണം നമ്മുക്ക് ഇനി ഇല്ലാന്നുണ്ടെങ്കി നമ്മുക്ക് ആഹ് ഓണ കാനെന്നെണ് പിന്നെ നമുക്ക് ങ്ങനെച്ചാല് ഈ ഉണങ്ങി കഴിഞ്ഞ സാധന രാവിലെ ആകുമ്പോതിന് ഫേന്റെ ചോട്ട് കൊട്ന്നിട്ടാലും ഒരുപോലെ അതേ മാരി ഉണങ്ങും ആഹ് എന്തൊരു ഷാറാണോ
എന്തരുഷാറാ രു ഫാൻറിനൊക്കെ ണ്ടാവുള്ളൂ ഒരു പ്രശ്നം അത് പിന്നെ പിറ്റേന്ന് അതേപോലെ തന്നെ ച്ചാലതേപോലെ കിട്ടും ചെയ്യും. പിന്നെ എന്തായിന്നെ ഭക്ഷണൊക്കഴിച്ചോ?
ഭക്ഷണം കഴിച്ച് ഞാൻട് വന്നിരിക്ക.
ഏഹ് ഏഹ് എന്താന്ന് ഭക്ഷണൊക്കെ?
ഇന്ന് ഭക്ഷണം ചോയിച്ചാ വെള്ളേരി തേങ്ങരച്ചാണ്ട് കറിം വെച്ചിട്ട്ണ്ട് കേബേജു പ്പേരിണ്ട് ഇന്ന് മീൻ കിട്ടിയിട്ടില്ല ന്ന് മുട്ട പൊരിച്ചക്കെയ്ന്.
ഏഹ് അപ്പൊന്ന് പണി വേഗം കഴിഞ്ഞിട്ടുണ്ടാവും. മീന്നന്നാക്കാ നിക്കണ്ടല്ലോ.
അല്ലെങ്കിലും പിന്നെ കുട്ടി സ്കൂൾക്ക് പോകുമ്പ ല്ല അംഗലവാടിക്കോകുമ്പത്തിന് ഏകദേശ ന് പണിക്കെ കഴിച്ചു. പിന്നെ അല്ലറ ചില്ലറ പണികളെ ണ്ടാവൊള്ളു. അന്നാലും അത് തട്ടി കൂട്ടി വരുമ്പോത്തിനെങ്ങനായാലും പയിനൊന്ന് പയിനൊന്നരാവും. ആ നമ്മളിപ്പഞ്ഞ് എത്ര സമയം ആ കഴിയും. വേഗ വേഗയ്യും.
ഇപ്പൊ പിന്നെ സ്വഖലയതോണ്ട് വേഗം വേഗം കഴിയും.
ല്ലാ നമ്മള് അഅ് മനസ്സിൽ വെച്ച്ങ്ങനെ അതന്നേണ് അമ്മളത് കയ്യട്ടെചാരിച്ച് വേഗം അമ്മക്ക് അമ്മള ജോലി ക്കാനിം ജാര്ച്ചാണ്ട് ഓരോന്നും ആ ഒക്കെ പറഞ്ഞാതിരി ഒക്കെ അതിന്റേതായിട്ടുള്ള ഇത്ണ്ടാവും എല്ലാര്ക്കും.
ആണ്ടാവും.
ഒക്കെ ഭയങ്കര ഇതാണറി ഇങ്ങളെ മക്കളൊക്കെ പോയോ?
ആ രണ്ടാള് പോയി ചെറുത് ഒറങ്ങീക്ണ് ഉം ഒറങ്ങീക്ണ് ആ ആ ന്നൊർങ്ങി ന്നൊർങ്ങി ഒർ ക്കിപ്പളാ ഞാൻ നിങ്ങക്ക് മെസ്സേജ് നോക്ക്ണത്
ഏ അല്ല എപ്പളാപ്പൊ ഇന്ന്ണ്ട് നേരത്തെണീറ്റിട്ടുണ്ടോ?
ഇല്ലേയ് നേരം വൈകീട്ടന്നെ ക്ഷെ ഒന്നട് ഒറ്ക്കിയ്യതാ.
ആഹ് ആഹ് ചലഞ്ച് ചലം ആ ഒർങ്ങിയാ പറഞ്ഞാതിരി പറഞ്ഞാതിരി ഉച്ചക്കൊക്കെ ഒർങ്ങന്നെ നല്ലത്. അല്ലാതെങ്ങ വികൃതിം കാട്ടി ഓരോ സാനം വൽച്ചിട്ടും
ആണ്ടോർങ്ങി.
ഓല്ക്ക് ഓല് ഒറങ്ങാത് ന്നാ എന്തയ്ക്കാരം ഓരോ സാനം വലിച്ചി
ആ വലിച്ചിട്ടു താക്കിട്ടുണ്ടാവും.
ആ പണി കൂട്ടും അയ് എല്ലോട്ത്തുല്ല പ്രശ്ണന്നേണ്.
ഉം പണി കൂട്ട
ഇ മക്കളൊക്കണ്ടായാല പ്രശ്നം. അയ് നല്ല മഴായാട്ട വിടെ. അടുക്കളീക്ക് വന്നപ്പളാണ് അറിണ് മഴയൊക്കെ. നമ്മള് ബാർപ്പിൻ്റുള്ളില്ങ്ങനെ ആവുമ്പോ മഴ അറിയില്ലല്ലോ. ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ?